ആ
ആ ആ
എന്താ പാട് ആഹ് കേക്കണില്ലേ
ആഹ് ആഹ് ഇപ്പ കേക്ക്ണ്ട്
എന്താ പാട് ഫുഡോക്കെ കഴിക്കല് ഒക്കെ കഴിഞ്ഞ
ആഹ് ഉച്ചക്കത്തെ കഴിഞ്ഞു ഇനിപ്പോ വൈകുന്നേരത്തിന് സ്കൂള് വിട്ട് വരല് തോടങ്ങൂലേ ഇപ്പ തന്നെ
ഉം ഇന്ന് ഇവിടെ സ്കൂൾ ഇല്ല
ആ എന്താ റെഡ് അലെർട്ടാ അവിടെ
എല്ലാ ഇന്ന് പിന്നെ എൽ കെ ജി കുട്ടികൾക്കെ പ്രവേശനോത്സവാണ് ഇന്ന് അ ഇപ്പ ഒന്നും മറ്റവർക്കൊന്നും ഇല്ലേ ഒന്നാം ക്ലാസ് മുതല്
ഓ ഒന്നാം ക്ലാസ്സ്‌ മുതൽ നാല് വരെ ഇല്യാതെ
ഒന്നാം ക്ലാസ് മുതൽ പത്ത് ഒമ്പത് വരെ ഇല്യ
ഓ അതോണ്ട് എന്തോ എൽ കെ ജി കുട്ടികൾക്ക് പ്രവേശനോത്സവം ആയതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ക്ലാസ് കാണെ
കളഞ്ഞു അത് അങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവ്ശോ അങ്ങ തന്നെയാണ് അവിടെ പ ആ ആ പൈവറ്റ്ന്നെയാണ് അപ്പൊ അവര് ആൾക്കാരൊക്കെ വരണിണ്ട് പ തേരും വയിത്തേരും ഒക്കെ
ആഹ് അ ശരി എന്നാ പിന്നെ ഓൽക്ക് ഒന്നാം തീയതിന്നെയാക്കികൂടെ നല്ല
ഇല്ല ഒന്നാംതി ആക്കൂല ഇത് അത് കൊറച്ച് കഴിഞ്ഞിട്ടന്നെ ഇണ്ടാക്കൂ ആ അപ പിന്നെ ഇണ്ടായിട്ടില്ല അത് കാരണം രണ്ട് മാസം ഇവടെ കുടിപ്പറപ്പിച്ചീനെക്കായ അപ്പറം പ്പആവശ്യ
ഇപ്പൊ ഓല്ക്ക് പോയി തുടങ്ങീട്ട് ഒരീസ് പ്പ ലീവ് കിട്ടുഅല്ലേ
ആഹ്
ഉം എത്ര നാലാള്ന്നല്ലേ പറഞ്ഞേ
മൂന്നാള്
മൂന്നാള് ഉം
ഏഴില് ആറില് ഏഴില് ഇപ്രാശ്യം ഏഴ്ക്ക് രണ്ടാമത്തെ ആറ് ക്ക്
ആ ശെരി ആ ആ മൂന്നാളും ഒരു സ്കൂളി തന്നെ
ആ മ്മ ഒരാ ഒരാള് ചെറുതിനെ കൊറച്ചൊരു ഡിമ്മായ കാരണം ഇങ്ങോട്ട് ഗ്രാം ഗ്രാന്റാണ് ഗവൺമെന്റില് ആക്കിത് ഗവണ്മെന്റില് വേണം തൊള്ളായിരം റുപ്യ വണ്ടിന് ഇപ്പൊ അവനെയും വെട്ടിട്ട് മാറ്റ ഇവിടുത്ത്ക്ക് തന്നെ ആക്കി പ്രൈവറ്റ്
ഇപ്പൊ ഈ ഒന്നാം ക്ലാസ്ക്കുള്ള ആളെ
ആ ഒന്നാം ക്ലാസ്ക്കുള്ള ആള്
ഉം അപ്പൊ ഈ പ്രൈവറ്റ് ഈ ഗവൺമെന്റ് സ്കൂള് എൽ കെ ജി യു കെ ജി പഠിച്ചിട്ട് പിന്നെ മറ്റോ ട്ത്ത് ക്ക് പോകുമ്പോ ബുദ്ധിമുട്ടൊന്നുല്ല
അവര്ക്കവിടെ പരീക്ഷ ട്ത്ത് ക്ക് ണ് ന്നിട്ടാ കേറ്റിട്ടൊള്ളു
ആ ശരി ആ
ഇബടെ പിൻ കുന്നാ ആ തി തറീല്ല എന്നാലും വല്യ കൊഴപ്പമില്ലാതങ്ങട് കേർ എത്തീക്ക്ണ് ഇഞ് പ്പൊ തൊടക്കം ഓ അവടെ എൽ കെ ജി യു കെ ജി ലൊന്നും ആ അറബി ല്ല്യ പ്രൈവറ്റ്ല് അറബ്യല്ല ഹിന്ദി ല്ല പ്രൈവറ്റ് ല് ഹിന്ദിണ്ട് അപ്പൊ ഹിന്ദി എട്ത്തി ത്തപ്പോ എക്സാം എഴ്തീട്ടാണ് അവരെ ട്ക്ക്ണത് അവടെ ഹിന്ദി അറില്ലാന്നർഞ്ഞ് ഞാൻ പർഞ്ഞ് അവിടെ ഹി ന്ദി അവര്ക്കില്ല ന്ന് പർഞ്ഞ് മറ്റേലൊന്നും വെല്ല്യ കൊഴ പല്യാന്നർഞ്ഞ്
ആ മ മറ്റോടത്ത് എൽ കെ ജി യു കെ ജി തന്നെ ഹിന്ദി തൊട്ങ്ങ്ണ്ടോ
ആ പ്രൈവറ്റ്ല് തൊടങ്‌ണ്ട്
ഉം ഓ ഇവിടെന്നും എന്നാ അങ്ങനെല്ല്യട്ടോ കെ ജി യു കെ ജിയില് ഹിന്ദിയില്ല.
ഏയ് പ്രൈവറ്റ്ല്ണ്ട് ഗവൺമെന്റില് ഇല്ല
ആ ഉം ആ ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളിലും ഇല്ല ഞങ്ങളവതൊട്ടടുത്തല്ലേലേട്ടോ ഇനി എങ്ങനാ മറ്റുള്ളടുത്തൊക്കെ എങ്ങനാവോ ഇന്റെ മൂത്ത രണ്ടൂ കുട്ടിളും ആദ്യം പ്രൈവെറ്റി തന്നെയിരുന്നു അപ്പോളൊന്നും അവിടെ ഹിന്ദി ഇല്ലെയ്രുന്നു പ്പ കൊർച് ച്ച് മുന്നേട്ടോ ഓം പത്താം ക്ലാസ് കഴിഞ്ഞ്
അ ഇപ്പ ണ്ടാവും ആദ്യത്ത് ദ്യത്തെ മായ്ലരി ല്ല ഇപ്പൊ ഇപ്പ ആദ്യം എൽ കെ ജി യു കെ ജി ലും ന്റെ മക് ക് ചെർത് ഇണ്ടായിന്നീല്ല അവൻ പ്രൈവറ്റ് തന്നെനി ഇപ്പൊ ഇപ്പൊ ആ ഇപ്പ ണ്ട് എന്ന് അർഞ്ഞ്
പ്പോ കുട്ടിളെ കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെട്പ്പിച്ചാറിലെ ആ പരിപാടി ആണ്
അങ്ങനെതന്നെണ്
ഈ കളിച്ചി കോണ്ട് അടക്ക്ണ കുട്ടിളെ കൊണ്ടോയി ചേർത്ത്ട്ട് എത്ര വിധം ഭാഷകളാ പഠിപ്പിച്ചെണ്ട്
ആം പ്പം മോണ്ടിസോറിയ്ണ്ടല്ലോ അയ്ലൊക്കെ കുട്ടിഏക്കൊക്കെ നല്ല പഠിപ്പാണ്ല്ലോ അൽബിറ് മോണ്ടി സോറി അൽബിറ് നല്ല പഠിപ്പാണ് ഓ ക്കൊ കൊറേ കാക്ക കാണാപ്പാടാണ് കുട്ടിഏക്ക്
പിന്നെ എല്ലാം കാണാ പാടം പഠിക്കാള്ളതാവും ല്ലെ അധികം
മ് അധികം ഞാൻ വിചാരിക്കും പ്പം അവ്ടെ ചേർത്താ മതിഏനി എന്റെ മോൻന്റെ പ്പ ള്ള കുട്ടിക്കെ ത് കൊർച്ചേയൊള്ളു ഒക്കെ കാണാ തോന്നും
മ് പഠിച്ചാ പോര കുട്ടിളത് എന്നും ചെയ്യും മാണം എന്നാലൊള്ളു അത് അതോണ്ട് കാര്യ
കാണാതെ ഓതു അതൊക്കെ ആ കുട്ടിഒക്കെ എന്റെ ചെർതിന്റെ കൂടള്ളത് ഒരുവിധ ആ സൂറത്തുകളും ആ പിന്നെ മ് നി സ്കാരത്തിന്റെ ഇതൊക്കെ ന്റെ ചെറിഏ മോന്റെ ഒന്നാം ക്ലാസ്സിലുള്ള അവന്റെ കൂടള്ള കുട്ടി അൽബിർലാണ് പഠിച്ചെ എല്ലഔ കാണാതോതും അറിയാതീ തൊക്കെ ഞാ വിചാരിക്കും അന്ന് അവ്ടെ ചേർത്താ മതിആയിരുന്നു ഏതായാലും പ്രൈവ ചേർക്കാനുണ്ടെങ്കില് അവിടെ ചേർത്താൻ മതിയാണ് അല്ല അതുകൊണ്ട് കുറാനെങ്കിലും ഓതാൻ കിട്ടീണ്
ഇവടെ ബാങ്ക് കൊടുക്ക്ണ്ട് അതാ ശരിക്കങ്ങ് കേക്കാത്തെ
ഉം
ഒരുപാട് സ്ഥലത്ത്ന്ന് ഒപ്പം കൊടുക്കുംമാട്
ആ ആ ഇവിടത്തെ കഴിഞ്ഞു പ്പോ
ആഹ് പിന്നെ എന്തൊക്കെ ഒന്നുല്ല പ്രത്യേകി ഇന്ന് ഒന്നും ഉണ്ടാക്കണില്ല
ഉം
കൊറേ ദിവസായി ഞാന് കട്ട്ലെറ്റ് ഇണ്ടാക്കണം ന്ന് ങ്ങനെ വിചാരിച്ച്ണ് പക്ഷേ വൈകുന്നേരം പിന്നൊരു പണി ക്ക് നിക്കാനൊരു മടിയാണ്
ഏ ഞാപ്പൊ പഴം പൊരിക്കാൻ വേണ്ടിട്ട് പൊടി ഇട്ത്ത്ക്ക്ണ് എടുത്തിട്ട് അയില് ഉപ്പ് ഇതൊക്കെ ഇട്ട്ങ്ങാണ്ട് അപ്പളാണ്ന്റെ ഫോണ് വന്നത് അപ്പ അതോടെ വച്ച് പോ
ഞാന് വൈകുന്നേരംങ്ങട്ട് ഉണ്ടാക്കാൻ പിന്നെ അറങ്ങാനൊരു മടിയാണ് പിന്നെ ഒരു തോന്നല്ങ്ങട്ട് വാണം ന്നാ പിന്നങ്ങട്ട് അറ പോ
ഉ അയിന് അങ്ങനെയല്ലേ ഞാനൊക്കെ എന്താ ചെയ്യാ ന്നറിയോ ആദ്യം
ആ ആഹ് അങ്ങനെ പിന്നെ ഞാൻ ചെയ്യല് ന്നാലേ പിന്നെ അയ് നടക്കൊള്ളു
ആ ന്നാലേ നടക്കൊള്ളൂ ഞാനങ്ങനെ ചെയ്യും ഇന്നിപ്പം ചെയ്തില ഇന്നിപ്പം ഉച്ചക്ക് ബിരിയാണി ണ്ടാക്കിയെ ആ പിന്നെ ന്ന് ക
ഞാന് ഞാനും അങ്ങനെ ചെയ്യും പിന്നെ ഇണ്ടാക്കണം ന്നാണ് തീരുമാനിച്ച് രാവിലെ തന്നെ മാവ്റെഡി ആി വെച്ച പിന്നെ എന്തായാലും ഉണ്ടാക്കും ഇത്പ്പോ ഞാനും ഇതേമാ കൊറേ ദിവസം ണ്ട് വിചാരിച്ച്ണ് കട്ലൈറ്റിനുള്ള ഉള്ളിതൊക്കെ വാട്ടി ഉരുളക്കിഴങ്ങ് ഇതൊക്കെ റെഡിയാക്കി അവിടെ ആക്കണമായി വൈകുന്നേരംട്ത്ത് പൊരിച്ചാന്നൊക്കെ ഉം പക്ഷെല് ഇതരായിട്ട് അട്ട് നി ട്ടില്ല എന്നും ഈ മഴ മഴായിട്ട് ഒന്നിനും പോന്നില്യാ
ഇന്ന്മയല്യല്ലോ ഇന്ന് പ്പത വെയിലർച്ചിട്ട് ന്ന് പണിക്കാരും വന്നീല വെയിലൊർച്ചിക്ണതാ
ഇന്ന് കൊർച്ചൊരു ഇത്ണ്ട് ആ ഇന്ന് ഇന്നാപ്പത് സമാധാനള്ളത് ഞാപ്പങ്ങനെ പറയേര്ന്ന് ന്റെ മോളോട് നി ഒന്നുരണ്ടീസം മഴ വെയിലർ ചാഞാ തീരെ ശെരിയാവൂലാറിയാണ് സ്ഥിരായിട്ട് മഴേക്കെ ഇവിടൊക്കെ നല്ലം ങ്ങനെ ഈ ഒറവ് വരൂലേ അങ്ങൻത്തെ സലാണ് അപ്പൊ ആ അങ്ങനെ ഓ ഇപ്പം മ് നെൽത്തൊക്കെ ങ്ങനെ അടുക്കളേലൊക്കെ ങ്ങനെ ഒരു പുത് ഇങ്ങൻനനവ്ണ്ടാവ് ലേ
ആ ആ ണ്ടിരിക്കണ്ടാവൂലേ
ആ ഞാന്നിട്ട് ഒണങ്ങിയ തുണി വെച്ചിങ്ങനെ തൊടക്കാണ്
ഉം കാല് പെട്ടെന്ന് കേടരും നെലന്താണ്?
നെലം ടൈ ഇതാണ് ടൈൽസ് മാർബോണേറ്റില്ലേ
ഉം ഉം
ഇൻക്ക് ചെരിപ്പ്ടാതെ അകത്തുകൂടെ നടക്കാനേ വെയ്യ കാല് വേദന വെരും ചെരു ചെരുപ്പ്ടാതെ നടന്നാല് കാലിന് വേദനാവും തണുപ്പ്ണ്ടാവും വേനൽക്ക് കൊഴപ്പല്ല്യ പിന്നെ കൊറേ സമയം നിക്കേണ്ടിക്കെ വന്നാല് അഴ്ക്ക് ഇങ്ങനെ നിക്കാണ് പ്പൊമ്മ്ള് പ്രത്യേകിച്ച് വല്ല പരിപാടീക്കെണ്ട്ന്നുണ്ടെങ്കി നമ്മ കൊറേ സമയം നെൽത്ത് ഇങ്ങനെ നിക്കൂലേ അല്ലാന്നൊണ്ടേ പിന്നെ മ്മള പണീ ഞമ്മള് എവിടേലൊക്കെ ഇരിക്കേം കെടക്കേക്കൊ ചെയ്യല്ലയ്ക്കാരം അപ്പം കൊഴപ്പല്ല ഇത് കൊറേ സമയം നിക്കണ്ടി വരുമ്പോ അപ്പൊരു വേദന ഉം ത് ഞാൻ രണ്ടാമത്തെ പ്രാശ്യം ഗർഭിണിആയപ്പോ തൊടങ്ങിയതാണ് ഇങ്ങനെ തണുപ്പടിച്ചാല് ഇങ്ങനെ മസ്സില് കേറാന്ന് പറയില്ലേ
ആ മസ്സ്ല് എല്ലാർക്കും കേറും ഇൻക്കൊക്കെ കേറും
അങ്ങ് അങ്ങനെ അന്ന് അന്ന് തൊടങ്ങിയതാണത് പിന്നെങ്ങനെ പിന്നെ അതാണ് മാറീട്ടില്ല.
അത് എല്ലാർക്കും ഒണ്ട്. കാലൊക്കെ ഇങ്ങട്ട് കൊ ഇതാക്കീട്ട്, മസ്സ്ല് കേറീട്ട് റബ്ബേ പെട്ടെന്ന്ണ്ട് കൊളത്തിപ്പിടിക്ക്ണാണാ ആണ്ടു ഇങ്ങോട്ടും കാല് നീക്കണേ യ്ൻ്റടേല്.
ആഹ്
എത്ര പൊതപ്പ്ടാലും ചെൽപ്പം തണക്കും കാൽന്.
ഉം ഇൻക്കങ്ങനെ ഗർഭിണിയാകുമ്പോ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ഈ കാല് ന് ഇങ്ങനെ വേദന തണുപ്പ് കയറാൻ വയ്യാത്തൊര് പ്രശ്നം അങ്ങനെ ഇണ്ട് അല്ലാത ഇങ്ങനെ ചെലവര് ണ്ടാവൂലെ ഛർദ്ദിച്ചു ഭയങ്കരായിട്ട്
ഉം ഉം.
അങ്ങൻത്തെ അസുഖങ്ങളൊന്നും ഇൻക്ക് ഇണ്ടാവില്ല.
പിന്നെ വേറെ എന്തൊക്കെയാ? വരാനായൊ മക്കള്?
നാലര ആവും. ഒരാള് ഉള്ളപ്പോ പോണ ചെറുത് മാത്രേ ഇപ്പ പോണൊള്ളൂ.
ഉം.
രണ്ടാമത്തെ ആൾക്ക് തുടങ്ങിട്ടില്ല അവൾ ഇനി പ്ലസ് വൺ ഒക്കെ ആവൂലെ അലോട്ട്മെന്റ് ഒക്കെ വരുന്നേല്ലേള്ളു.
ഉം മാർക്കുണ്ടായിരുന്നാ?
ആഹ് കുഴപ്പില്ല്യ ആറെണ്ണം ബാക്കി എയും ബിയോക്കെയിക്കാണ്ട്. ഏ?
കൊടുത്തിട്ടിട്ടില്ലേ?
ആഹ് കൊടുത്തിട്ടോണ് അത് വരുന്നേല്ലേയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റ് ഇതുവരെ ആയിട്ടില്ലല്ലോ.
ഫസ്റ്റ് കഴിഞ്ഞല്ലോ.
ഇല്ല അത് ട്രെയൽ ഏയ്നു.
ഉം ട്രയലില് കിട്ടി ആഹ് ചിലർക്കൊക്കെ അതില് കിട്ടീക്കണ്.
ആഹ് അത് കിട്ടിയാലും ചിലത് മാറും. നമ്മള് ശരിക്കുള്ള വരുമ്പോ ആറ് കയ്യില് അതിലൊന്നും കണ്ടിട്ടില്ല ഇനി വരുമ്പോ എന്താണാ
പത്താം ക്ലാസ്സിലായിരുന്ന് എന്നിട്ട് അവള് അവള് പ്രൈവറ്റ് കാരണം അവളും അതേ മാർ ക്ക് ഉള്ളവർക്കൊക്കെ അതില് കിട്ടീന്നാ പറഞ്ഞത്
ആഹ് അപ്പൊ ഇനി പ്ലസ് വണ്ണുക്ക് മറ്റേ പ്ലസ് വണ്ണക്ക് ആഹ് പ്ലസ് വണ്ണിൽക്ക് നമ്മ ഗവൺമെന്റ് സ്കൂൾക്കാ കൊടുക്കുക
ആഹ് ഗവൺമെന്റ് സ്കൂൾക്കാ കൊടുക്കണത്
ഉം.
ഇത് പ്രൈവറ്റായ കാരണാണല്ലോ കിട്ടാത്തത്. അതാണ് അപ്പൊ ഇനിയുള്ള പ്രശ് അങ്ങനെ വര അവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ പ്രൈവറ്റ് പഠിക്കുമ്പോ.
അതെ പ്രൈവറ്റിൽഉള്ള കുട്ടികൾ കുറെ കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ എത്തുമ്പോൾ മാറുമല്ലോ
ആ മാറ് നുണ്ട് ഇപ്പ എന്റെ ഇളച്ചന്റെ അട്ത്ത പ്രാവശ്യം എട്ട്ക്കാണ് ഇപ്പ അവിടുന്ന് മാറീക്കുന്നു പക്ഷെ പക്ഷെ പഠിപ്പ് പോവൊള്ളൂ അതാണ് പ്രശ്നം.
ഹാ അതെ.
മറ്റേലാവുമ്പോ ഹ്മ് മറ്റേയിലാവുമ്പോ നല്ല മ്പോലെ പഠിച്ചു പോരും
ഉം
ദാവുമ്പം ബേ
വ് അപ്പൊ എളച്ചൻ ഇങ്ങളെ കുട്ടീനെക്കാളും വലുതാ
ആഹ് ആ് ഞാന് അയ്ന് കൊറച്ച് വൈകീട്ടാണേ
ആ ആ ഏഴ് വർഷം അത്ര കഴിഞ്ഞിട്ടാ കുട്ടിണ്ടായതർ ഞ്ഞ്ല്ലേ ആ ശരി ആ ആയിക്കോട്ടെ